ഹലോ
ആഹ് കേൾക്കുണ് ണ്ടോ?
ആഹ് കേൾ
ഒന്നുംകൂട്യൊന്ന് സൗണ്ടില് പറയോ
ആഹ് എന്തൊക്കെയ വർത്താനം?
ക്കെ എൻ സുഖായിട്ട് പോണു. എന്താ അവിടുത്തേക്കെ ശേഷം?
ശേഷം മഴണ്ടൊ അവിടെ?
മഴ ഇന്ന് ചെറുതായിട്ടൊക്കെ മഴ ഇണ്ട്. ഇതുവഴൊന്നും മഴയൊന്നും ഇല്ലേനി. ഇന്നിപ്പോ മഴയൊക്കെണ്ട്.
ആഹ് അതന്നെ ന്ന്പ്പ തൊടങ്ങി ഇതുവരെ നല്ല വെയിലേനി വടെ ഇന്ന് പ്പോ വടെ ആഹ് മഴപ്പ തൊടങ്ങി.
ആ മഴക്കാലല്ലേ ആഹ് വരാ ഒരാളെ പോയ പോകാനുള്ളൂ നാല് നാലരക്ക് എത്തും നാല മണിക്ക് എ ത്ത നിങ്ങളെ മക്കളൊ
ആഹ് അതന്നെ ഇവിടെ മൂന്നാളുണ്ട്
ആഹ്
മൂന്നാളുണ്ട് പോയത് ആഹ് വരാനോ ഒരാളെ ഒമ്പലാണ് ഒരാളെ നാലിലാണ് ലും അങ്ങനെ തന്നെ നാലരക്ക് ചെറിയ ആള് വന്ന് ഓന എൽ കെ ജിണി അപ്പം അത് ക്ലാസ്സ് കഴിഞ്ഞ് വന്ന് ആഹ്
അത് മൂന്നരക്ക് വീടയിരിക്കുല്ലേ
മൂന്ന് മണിക്ക് വിടും ഞാൻ അവിടെ പോയി കൊണ്ടോന്ന് ആഹ്
ആഹ് സ്കൂളിൽ പോയിക്കൊണ്ടല്ലാ
അവിടെ എടുത്താണ് അപ്പൊ നടന്നു പോവാനുള്ള ദൂരേ ഉള്ളു
ആഹ് ആഹ് ആഹ് പി മടി ഉണ്ടോ പോവാനൊക്കെ
നല്ല മടിയാ നമ്മള് നമ്മളവിടെ കൊണ്ട ആക്കി കൊടുക്കണം എന്നാലും മടിയാണ് അംഗനവാടി പോയി ആഹ് ഇണ്ട് ഇണ്ട് ഉണ്ട് കരച്ചിലുണ്ട്
ആഹ് ആഹ് അങ്കലവാടിക്ക് പോയിട്ടില്ല
പോവാൻ മടിയയിറ്റേ കൊറേ നമ്മൾ ചെറുതല്ലേച്ചിട്ട് ഇങ്ങനെ വിട
അതാണ് അതാണ് പറ്റിച്ചതേ അംഗൽവാടിക്ക് ഇ കരഞ്ഞ ആലും കൊണ്ടാക്കിയാൽ
ഉം
കരഞ്ഞാലും കൊണ്ടാക്ക്യാലും ഏഹ് അത് ഇങ്ങനെ ൻച് ചേലായാ പിന്നെ നെയ്സ് ഏഹ് എൽ കെ ജി യു ക്കൊക്കെ പർഞ്ഞേക്കുമ്പോ അത്ര ബുദ്ധിമുട്ട് തോന്നൂല.
ആഹ അത് പിന്നെ വണ്ടിൽ പോണം അപ്പൊ വണ്ടീന്ന് ചാടാലോ വിചാരിച്ചിട്ട് പേടി
അംഗൽവാടിക്ക് വണ്ടി പോണോ
അത് മുകളിലാണ്ര് കന്ന് പോലെയാണ് അപ്പോം നമുക്ക് ആക്കി കൊടുക്കും എക്കല്ല റിസ്ക്കാണ് അപ്പോൾ പിന്നെ വണ്ടി ഉണ്ടായപ്പോൾ അതിൽ വിട്ട് പക്ഷേ ഓന് ഭയങ്കര കുറുമ്പ് കട്ടിട്ട് അന്ന് പോയില്ല
ആഹ അല്ല സ്കൂള് കൊണ്ടോക്കാലും കരഞ്ഞാലും പിന്നെ അത് നിർത്തുവല്ലോ
ആഹ ഇപ്പ ഇങ്ങനെ റെഡി ആയി വരുന്നേള്ളോ അപ്പൊ നാല് ദിവസം പോയി രണ്ടു ദിവസം ലീവ്ല്ലേ
അത് ലീവ് ആക്കണതാണ് ഗതിയുടെ ലീവായ പിന്നെ പോയി
അതെ ആ ആഹ ആരീവല്ലാം ശനും ഞായറും ആ സ്വാഭാവികമായിട്ട് ലീവു ഇന് വെള്ളി മുതൽ ഇപ്രാവശ്യം വെള്ളിയാഴ്ച പോയില്ല അപ്പൊ മൂന്ന് ദിവസായില്ലേോ അല് പിന്നെ മടി തുടുങ്ങി
ആ വെള്ളി ഓനടുത്ത ലീവാണോ അതോ സാധാരണ ലീവാ ആണോ
അല്ല അന്ന് വെള്ളിയാഴ്ച എനിക്ക് പനി അപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ മട ഞാൻ നേരത്തെ പോയി അ അപ്പോൾ ഓനക്കിെടുക്കാൻ കഴിഞ്ഞില്ല അപ്പം അന്ന് അപ്പോൾ ഞാൻ ഓനെ കൊണ്ടു പോയ
മൂത്തോലക്കാരോ പെൺകുട്ടികളോ ആൺകുട്ടികളോ
വല്യോന നടുവില് പിന്നെ മോളാണ് പിന്നെ ചെറുതും മോന് അവിടെ രണ്ടാളോ
ഇവിടെ മൂന്നാള് വിലയോ വ വല്യോള് മോളാണ് രണ്ടാമത്തെ മറ്റ് രണ്ടോളും മക്കളാണ് ചെറിയ ആൺകുട്ടികളാണ് ഒരാളിപ്പൊ ഡെലിവറി കഴിഞ്ഞിരിക്കാണ്
ഏ അത് ശരി എത്രായി
നാപ്പത് ആന്ന് നാപ്പത്തൊമ്പത് ദിവസായി
അ ശരി ആ മറ്റോനോ പ
മറ്റേ രണ്ടു വയസായിട്ടുള്ളൂ ചെറിയ കുട്ടിയാണ്
വല്യോ നോ വലുത് മോള അല്ലേ
നാലാം ക്ലാസ്സിലാണ്
ആഹ അത് ശരി. എന്റെ മോന് ഒമ്പതിലെത്തി ഉ എന്റെ വലിയവന് ഒമ്പതിലെത്തി
ആ ആ എങ്ങനെയ അവന് പഠിക്കൊക്കെ ചെയ്യുവോ
ആഹ വല്യ ആള് അത്ര കൊഴപ്പമില്ല
ആഹ അല്ല ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസിനെക്കാട്ടിലും പോ പാടാണെന്നാ പറയല് അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചീരുന്ന തൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഒമ്പതിന്ന് പാസ്സായി കിട്ടാന് കൊറച്ചൊരു പാടാണ് പ ഒത്തിരി പാസ്സാകും മാർക്ക് ഉണ്ടാവണം മാർക്ക് ഉണ്ടാകൻ കുറച്ച് പാടാണ്
അവന് വല്യ താല്പര്യമില്ല ട്യൂഷന് വിടുന്നുണ്ട് എന്നാലും ഞാന് അവനെ ഉ എൽ എസ് എസ് യു എസ് എസ് ഒക്കെ കിട്ടീയേ നി
ഏ
എൽ എസ് എസ് യു എസ് എസ് ഒക്കെ
അത്കിട്ടിക്കണോ ആഹ അപ്പൊ കൊറച്ച് കൊഴപ്പൊന്നും ഇല്ലാത്ത ഒരാളാണ്
വല്ിയ കൊഴപ്പൊന്നും ഇല്ല ഓന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്
പിന്നെ ആൺകുട്ടികളല്ലേ ഓലി നമ്മള് പെൺകുട്ടികളെ പോലെ ഇരുന്ന് പഠിക്കൂല ഒരു ക്ലാസ്സില എടുത്ത അറിവ് ആണലേ അത് മതി അതാണ് അവർക്ക് നല്ല മണ്ഡ ഉള്ളത്ആൺകുട്ടികൾ പെൺകുട്ടികും മണ്ഡ ഇല്ലാത്തവരാണ് ക്ലാസ്സില എടുത്ത് കേട്ടാ തന്നെ എനിക്ക് എക്സാം എഴുാൻ കഴിയും
ആഹ പക്ഷെ എന്റെ മോളാണെക്ക് അങ്ങനെയല്ല മോള് ഇരുന്ന് പഠിക്കാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാ ഓള് കളീന്റെ ഒരാളാ.
എത്രില അവള് പറഞ്ഞെ?
ഓള് നാലില്.
നാലിലല്ലേ ആ ആ കളിന്റെ സമയാണ്. നിങ്ങൾക്ക് സ്വയം ചിന്ത വന്ന പോലെ തന്നെ പഠിക്കാൻ നിക്കണം എന്നങ്കിലെ പഠിക്കുള്ളൂഅല്ലാതെ നമ്മള് പറഞ പഠിക്കില്ല. പറഞ്ഞിട്ട് കാര്യല്ല
കാര്യമില്ല ടീച്ചേഴ്സ് തന്നെ പറയും ഇത് രണ്ടും കണക് തന്നെല്ലേ അറിയൂ. മറ്റോൻ നല്ല പഠിക്കുമാരുന്നു ഇവളാണെങ്കി ഇങ്ങനായി്.
ആഹ് അതാണ് അതിന് ഓക്ക് സ്വയം ചിന്ത വേണംകള സമയാണ് അപ്പ പിന്നെ എക്ക് ആ പഠിത്തത്തിനോടൊന്നും ഇരുന്നാല പിന്നെ കുറച്ച് കിഞ്ഞാൽ എക്ക് സ്വയം ചിന്ത വരും. പഠിക്കണം മറ്റുള്ള കുട്ടികളെ പോലെ ആവണം. എന്നൊക്കെ അപ്പ ഓര് പഠിക്കാൻ തോന്നും.
എന്നാലും കുഴപ്പല്ല അവൾ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യും.
അവാ അതാണ് എല്ലാ കുട്ടികക്കും എല്ലാ കഴിവും ഉണ്ടാവൂല. ഈ ഇവർക്ക് ക്രാഫ്റ്റിനോടുള്ള കഴിവുണ്ടാവും. എല്ലാരും പഠിക്കണം. നല്ലോണം പഠി പഠിക്കണംന്നുള്ള കഴിവില്ല അങ്ങനെയുള്ള കഴിവാരിക്കും ഓക്കുണ്ടാവുക. അയിന് നമ്മൾ ആ ഒരു വർക്കിനെ ഉയർത്തി കൊണ്ടുവരണം
ആ അതാണ് കോക്കനട്ട്ഷെല്ല് ചെരട്ടനക്കൊണ്ട് ഇങ്ങനെ കപ്പ് ഉം ജഗ്ഗൊക്കെണ്ടാക്കിട്ട് ശാസ്ത്രമേളയിലൊക്കെ ഫസ്
ശാസ്ത്രമേള ആഹ് എവടെ വരെ പോയിണ് ജില്ല വരെ
ല്ല സബ്ജില്ലേന്ന് കിട്ടി പിന്നെ അവിടെ പോയില്ല ഉം
ഇല്ല ആ സബ്ജില്ലേന്ന് പോയാല് സീ മാർക്കൊക്കെ കിട്ടുവല്ലോ ഉം
പക്ഷെ എന്തറിയില്ല പിന്നങ്ങട്ട് ജില്ലേക്കൊന്നും വിളിച്ച് കണ്ടില്ല
ആഹ
പിന്നെ യ്താ അങ്ങൻത്തെ കോമ്പറ്റീഷൻ ഇല്ലേന്ന റീല്ല ഏതായാലും ര എം കഴിഞ്ഞ വർഷും ഈ വർഷോക്കൊക്കെന്നേ കിട്ട്യേ. അത അങ്ങനൊരു ല്ലാതെ ഞാൻ പറ ബുക്ക് ഇടുക്കേ പഠിക്കെ ഇപ്പ മദ്രസ്ഥാണെങ്ക എങ്കിലും പഠിക്കാവുന്നില്ല ബുക്ക് തൊറക്കുല ഉം
ആഹ് അങ്ങനത്തെ ക്രാഫ്റ്റ് വെയർകൾ ചെയ്യണണ്ടെങ്കിൽ ഓക്ക് കുറച്ചൊക്കെ കഴിവൊക്കെ ഉണ്ട് ആ കഴിവ കഴിവിന ഇല്ല കഴിവിന ഉയർത്തിക്കൊണ്ടുവരണം
അതായിരിക്കും ഞാനും വിചാരിക്ക എന്നിട്ട് പക്ഷെ ടീച്ചേഴസ് അങ്ങനല്ലേ ടീ ഇത് പഠിക്കാഞ്ഞിട്ട് ങ്ങട്ട് പറിം നല്ലോണം പറിം ങ്ങട്ട് എക്സാം സമയത്തൊക്കെ ഞാന് ഇരിത്തി പഠിപ്പിക്കല അപ്പൊ ങ്ങനെ എങ്ങനേം ജയിച്ചു പോകാനുള്ള മാർക്ക് അത്ര
മാർക്ക് കിട്ടുല്ലേ ആ നാല് വരെ അഞ്ച് വരൊക്കെ ജയിച്ച എട്ട് വരെ ക്കെ ജയിച്ചാലും മതി ഒമ്പതും പത്തൊക്കൊന്ന് ജയിച്ച പോരല്ലോ ഉഹോ കൊറച്ചൊക്കെ മാർക്ക് വാണേ ട്ട് വരെക്കെ അങ്ങനെക്കെണ് പോയതന്നെ ആ ര് ചെറിയൊരു മാർക്ക്ന് പോയാലും കൊഴപ്പൊന്നുല്ല. ഒമ്പതും പത്തും ആണ് ഒമ്പതാണ് പത്തിനേക്കാളും ജയിക്കാൻ പാട്
ആ അപ്പോക്കെ ആവുമ്പോമ്മൾ ട്യൂഷനൊക്കെ
ആ
ആണ് അ ആ
ആ ഇംഗ്ലീഷ് മീഡിയ എഹ് ഇന്നാ ഇങ്ങൾക്ക്ന്നാ ഓളെ ഇംഗ്ലീഷ് മീഡിയത്ത്ന്ന് മാറ്റി കുടേ
ഉം ഞാൻ പറയാം ഇംഗ്ലീഷ് മീഡിയം
ത്ത്ന്ന് മാറ്റി
ഞാന് വിചാരിച്ചിനി അങ്ങനെ ഉം ഇംഗ്ലീഷ് മീഡിയം മാറ്റി കൊടുത്താലോന്ന്
മലയാളാവുമ്പോൽക്ക് സ്വന്തായിട്ട് എഴ്താനൊക്കെ കഴിഞ്ഞോളും ഇംഗ്ലീഷാവുമ്പം സ്വന്തം അറിയാം പക്ഷെ അ എഴ്താൻ ക
കഴിയൂല്ല ആഹ ഞാന് ഓളോട് പറഞ്ഞീനീ നോക്കുമ്പോ ഓക്ക് മലയാളത്തിലാണ് ഏറ്റും മാർക്ക് കൊറവ്
അങ്ങനെ അതാ അഹാ അതൊക്കെ പിന്നെ ഈ ഒഴിവുണ്ടാവുമ്പോളേ ഈ ബുക്കുകളൊക്കെ വായിപ്പി ക്കലും എഴുതിപ്പിക്ക ഒക്കെ പർഞ്ഞാ മതി ന്നാ പിന്നെ എഹ് അക്ഷര തെറ്റൊക്കെ അങ്ങനെ തിര്ത്താ. മലയാളം പക്ഷെ ഇംഗ്ലീഷ് അമ്മക്ക് കുട്ട്യെക്ക് കൊർച്ചൊക്കൊന്ന് വാണാ
ഒരു ഭാവന വാണം ചിന്തിച്ചെഴ്താനുള്ളൊരു കഴിവ്.
മലയാളത്തിൽ അങ്ങനേണ്. ഇപ്പഞ്ഞി മലയാള ലാംഗ്വേജ് ആക്കിയാണ്ട് എടുത്താലും അറബി മലയാളം ലാംഗ്വേജ് ആക്കി എടുത്ത് മലയാളത്തില് മാർക്കിട്ടണങ്കിൽ നല്ല ഭാവനയിൽ എഴു കയ്യണം
താണ് അതാണ് മക്കള കാര്യംമ്മക്ക് നമ്മക്ക് ടെൻഷനാണ്
ഏ
മക്കള കാര്യം അമ്മക്ക് ടെൻഷ്
അതാണ് മക്കള് ഞമ്മക്ക് നമ്മള് പഠിക്കണന്ന് നമ്മള അങ്ങനെ പോയി പിന്നെ ഇപ്പ ഇ മക്കളെ ഒരു മക്കളെ കാര്യത്തിലാണ് ടെൻഷ അവരെന്താവും അവർക്ക് മാർക്ക്ണ്ടാവും അപ്പം മാർക്ക ഇില്ലാൽ സ്കൂളുകളും കോളേജുകളും കി പട്ടല്ല അതാണ് നമ്മൾ പൈസ ഇറക്കി വെച്ചാണ്ട് പഠിപ്പ ഇല്ല അതാണ് ഇപ്പ എന്താ പൈസയക്കെ ഇപ്പോ ഒരു പ്ലസ് വണ്ണും പ്ലസ് ടു അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്ക പൈസൊക്കെ എയോ കെട്ടെച്ചിട്ടണോടുക്കും. ഫീസ് അടക്കി അടച്ച് അട ക്കണല്ലോ ഘെട്ടം ഘട്ട ആായാലും ഞമ്മള് കൊടുക്കണ്ടേ. പക്ഷെ ഗവണ്മെന്റ് കിട്ടിയാലേ നമ്മക്ക് അത്ര പൈസേന്റെ ചെലവ് വരൂല.
എല്ലാർക്കും സാമ്പത്തികം ഭയങ്കര പ്രശ്നം തന്നെ. എവിടെയായി
ഇപ്പ എല്ലാരും പഠിക്കാണെ. പഠിച്ചു ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹണ അപ്പൊ എല്ലാ കുട്ടികളും പഠിക്കാൻ നോക്കാണ്.
ഉം പണ്ടത്തെമായിട്ടന്ന ഇപ്പൊ ഞാനൊക്കെ പറയാ നമ്മളൊക്കെ പഠിച്ചണ സമയത്ത് ആരെങ്കിലും ബേക്കൊന്ന് സപ്പട്ടയ ഉണ്ടെങ്കിൽ നമ്മള ജോല എത്തി അതൊന്നും ഉണ്ടായില്ല നമ്മക്ക് വേഗം
നമ്മള് നമ്മളെ കാര്യം നല്ലതിൽ പോയി ഇപ്പൊ നമ്മള് പണ്ടത്തും മരമായി ല്ലല്ലല്ലേ ഉമാരി കുട്ടികളെ വരുത്താല നടന്ന് പഠിപ്പിക്കല്ലേ എന്തെങ്കിലും ആ ട്ടെ ആവട്ടെ ഇരുതി
മക്കൾ നമ്മളെ പോലെ
എങ്ങനെ
അല്ലേ. രണ്ടത്തെ മക്ക് ആ അന്ന്ത്ര സാഹചര്യള്ളു ഇപ്പൊ പിന്നെ അയോ
ആഹ് അതെ ആ ആഹ് കേൾക്കില്ലേ ആഹ് കേൾ ല്ലേ കേൾക്കുന്നില്ല. ഏ റേഞ്ചിഷു ഉണ്ട് തോന്നണ്ടല്ലേ.
വിളിക്ക ആയിക്കോട്ടെ.
എന്ന ആയിക്കോട്ടെ എന്നാല് ആഹ് ആഹ്